കേക്കുന്നില്ലാ
ആഹ് ഹലോ
ആഹ് കേക്കുന്നില്ല ഉം
കേൾക്കുന്നോ
ആഹ് കേക്ക്ന്ന്ണ്ട് പർണോ
മഴൺണ്ടാ
മഴന്നാള്ളു
മംബടെ മഴേടെര് നല്ല ലക്ഷ്യോണ്ട് കേട്ടോ
ഉം മ്പടെ മഴ തന്നെ
ആഹ് ഇന്നലെ മഴയില്ലാര്ന്നു ഇന്നലെ നല്ല വെയിലായിര്ന്നു ക്ഷെ ഇന്ന് മഴ മഴേടെ ലക്ഷണം കരണ്ടുല്ല
ഇവിടെന്നലെ ഇന്നും നല്ല മഴന്നെ സ്കൂളൊന്നുംല്ല.
ആഹ് ആതെയോ സ്കൂളിൽ ആഹ് വ അഹ് കേരളത്തിൽ ഭയങ്കര പ്രശ്നങ്ങളണ്ടല്ലോ പിൻ ട്ടികളൊക്കെ സ്കൂളിപോയോ ഇന്ന് സ്കൂളില്ലഅവധിയാല്ലേ ആഹ് ആഹ് ഇവിടെ ക്കെണ്ട് ആഹ് ഞങ്ങക്ക് സ്കൂള്ണ്ട്
ആഹ്
പിന്നെ എന്തൊക്കെണ്ട് വിശേഷങ്ങള്?
നല്ല വിശേഷം ചായല്ലാം കഴിഞ്ഞാ?
ആഹ് അതെല്ലാം കഴിഞ്ഞു പിന്നെ ഉം മക്കളുമായി ട്ടൊക്കെടൂറൊക്കെ പോവാറുണ്ടോ?
ആഹ് പോക്കല്ലണ്ട് ഉം സ്കൂളും മദ്‌റസ്‌രണ്ടും ലീവ് ആയിക്ക്ണ് അതാള്ളത്
ആഹ് ആഹ് ആഹ്
പോവും പോകലുണ്ട്
ഉം ഉം ദൂരേയൊക്കെ പോയിട്ടുണ്ടോ?
ആഹ് പോവും അങ്ങനൊന്നും പോവില്ലന്നാലും
ഉം ഉം പിന്നെ ടൂവീലർ ഓടിക്കോ?
ഇല്ല്യ ഇല്ല്യ
ആണോ ടുവീലർ ഓടിക്കാൻ പഠിച്ച എനിക്കും ആഗ്രഹമുണ്ട്
എനിക്കുണ്ട് പഠിക്കണം
പഠിക്കണംന്ന് പക്ഷേ പേടിയുണ്ട്
ആഹ് അതു അതു നടുക്കൂല.
ആഹ് പേടിയുള്ളത് കൊണ്ട് എനിക്കൊരു ഒന്നുണ്ട് ഒരാക്റ്റീവാ ഓടിച്ചാല് നമ്മക്ക് എവിടെട്ട്യലും അത്യാവശ്യം പോണങ്കില്
ആഹ്
ഒന്ന് പോ ഒക്കെ ചെയ്യാ നമുക്ക് മറ്റാരുടെയും ഹെൽപ് വേണ്ടായിരുന്നു. ഒന്ന് പോ ല് അങ്ങനൊക്കെ
പഠിക്കണന്ന്ണ്ട്
പക്ഷേ കാലോ കയ്യോ തെറ്റിവീണ് പോയെങ്കി ആരും ഇല്ലതാങ്ങന് വെള്ളമൊക്കെ വേണെങ്കിതന്നെ വെച്ച് കുടി
അതന്നെ വീട്ടില്ണ്ടാ?
നമ്മളൊക്കെ എന്ന് ജോലി ചെയ്ത് ചെയ്തേ അടു മക്കളെന്നേ ജോലിയാൻ വേറെ ആരും ഇല്ലല്ലോ?
അതന്നെ
ഉം. പിന്നെ
ചായക്കെന്താണ്ടാക്കിയെ
ഏഹ് അത് ഞാന് രാവിലെ ചപ്പാത്തിണ്ടാക്കി കൊടുത്തു കഴിച്ചു. പോയി ഏഹ്
ചായ രാവിലെ കയ്യും തോന്നുലേ?
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഉച്ചക്കത്തേക്ക്ന്നെ കറണ്ട് ഇല്ലായിരുന്നു. കാരണ്ട്പ്പൊ വന്നു ഉം.
ഉം കറന്റ് ഇനി എങ്ങനെ ഉണ്ടാവും മഴല്ലേ
മഴയാ അതല്ല കറണ്ട് ഇവര് ടച്ച് വെട്ടാണെന്ന് പറയുന്ന കേട്ട്
ആഹ് ആഹ്
ആഹ് വന്ന് പോയിട്ട് എട്ട് മണിക്ക് പോയതാ
ഇതേരെ വന്നില്ലാ
മോട്ടറ് വിട്ട് കറണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ കറണ്ട്ങ് പോയി അപ്പൊ ഞാൻ വിചാരിച്ച് തുത്തുവാരി പാത്രവും കഴുകി തുണിയും കഴുകുമ്പോഴത്തേക്കിന് കറണ്ട് വരുവല്ലോ അപ്പഴും ബാക്കി ചെയ്യാന്ന്
ആഹ്
ആഹ് അങ്ങനെ നിന്നപ്പഴാ കറണ്ടങ്ങ് പോയി പെട്ടന്ന് കറണ്ട് എട്ട് മണിക്ക് മുന്നെ കറണ്ട് പോയി
ശരിയാണ് ഇനി വൈകുന്നേരോ വരൂ
അവര് വൈകുന്നേരേ വരു പ്രിയദർശിനിക്കകത്തൊക്കെ പോവാറുണ്ടോ
എവിടെയും പോയിട്ടില്ല ഇതുവരെ
ആണോ ഞാനത് ശരിക്കും മൂന്നാലഞ്ച് വട്ടം ഞാൻ യാത്ര ചെയ്തു കേട്ടോ ബസ്സില് ആഹ് മോള് അതിനകത്ത് പോവയും വരികയും ചെയ്യും
ഉം ഉം
അതിനകത്താ മോള് ക്ലാസിന് പോകുന്നതും വരു ഉം
വണ്ടിക്കൂലിനോക്കണ്ടാല്ലല്ലോ അല്ലെ
വണ്ടിക്കൂലി നോക്കണ്ട അത് പ്രയോജനം തന്നെയാ ഉം പക്ഷെ അത് സമരവൊക്കെ ആകുമ്പോ പേടിയുണ്ട് കുട്ടികൾക്കൊക്കെ പോവാനേ
ആഹ് അങ്ങനെ പറയുന്നുണ്ട്
മറ്റേ ഇപ്പൊ ആഹ് ബസ്സ് കാണുമ്പോ തന്നെ സന്തോഷം തോന്നും മനസില്
അതെന്നേ
മറ്റേതെ ഏഹ്
സീറോ ന്റെടി ക്കറ്റ് നോക്കണ്ടല്ലേ
ആഹ് അതെ അതെ പിന്നെ പിന്നേ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകണം ചെയ്യണോന്നൊക്കെയുണ്ട് മനസ്സില് ഒന്നിനും നമുക്ക് പറ്റുന്നില്ല അറിയാണ്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് സ്വന്തവായി
അതാണ്
പറ്റുന്നില്ല വീട്ടിലിരിക്കുവാ വിട്ടിലല്ലാ വീട്ടിലേ ജോലി വീട്ടിരിക്കാന്ന് വെച്ചാ ഇനീപ്പോ എല്ലാരും പറയും വീ ഈ വെറുതെ ഇരിക്കുന്നുന്നൊക്കെയാ പക്ഷെ വീട്ടിലെ ജോലിഒണ്ട് കിന്റല് കണക്കിന് ജോലിയാ ചെയ്താലും ചെയ്താലും തീരത്തില്ല
തീരൂല ശെരിയന്നെ
ഉം പിന്നെ
ഉം
പിന്നെന്താ ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്
ചെടിയാ
ആഹ് ഉണ്ടാ
ചെടി അങ്ങനൊന്നൂല്ല
ഉം ഉം ഉം
അങ്ങനെ സ്ഥലം കുറവാ അധികം സ്ഥലം ഇല്ലാത്തതിനെ കൊണ്ട്
ആഹ് ഓ ഓ ഓ ആഹ്
പിന്നെ ബട്ടറ് വെച്ചേക്കുവാ അതല്ല് ഉണ്ട്
ആഹ് എന്താ
ബട്ടറും ചിക്കുലും മരുവുണ്ട് ഉണ്ടാവുമായിരിക്കും
ആഹ് ആഹ് ആഹ്
ഉം ചിക്കൂമല് ഉണ്ടായി ഈ
ആഹ്
ബട്ടറ് ഉണ്ടാനായിരിക്ക
കേൾക്കുന്നുണ്ടോ ആഹ് മരങ്ങൾ എന്തൊക്കെയാ
ക്ക ഹലോ
എന്താ കേൾക്കാൻ പറ്റു
ബട്ടർ മേൽ ഭയങ്കര ചപ്പായിട്ട് ആഹ് മഴ
ആഹ് ആഹ് ആഹ് അതായിരിക്കും കിട്ടാത്തെ ഉം എനിക്ക് പിന്നെ കൊറേപ്പുളിയും ഉം തേക്കും ആഞ്ഞിലയും ഒക്കെയാ അങ്ങളില്
ആഹ് ആഹ്
പിന്നെ പ്ലാവുണ്ട് പിന്നെല്ലാതെ ഫ്രണ്ടില് പിചിങ്ങ ഉണ്ട് റോസ ഉണ്ട് ഇത് ല്ല അങ്ങനെ മൂന്നാലഞ്ച് കൂട്ടം ചെടികൾ കടലാസ് ചെടി
ഉം
എല്ലാം ഉണ്ട് വെച്ച് പിടിപ്പിക്കണംന്ന് വിചാര്ച്ച മഴയത്ത് പക്ഷെ അന്നേരം ആഹ് ഹസ്ബൻഡിന് സുഖമില്ലാതെ ആശുപത്രിയില ആയത്
ഉം
അതെന്തയാലും പറ്റില്ല ഈ ചേന ന്നാകെ കൃഷി ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു ആ ചേനയൊക്കെ ഇരുന്ന് നശിച്ചു പോയി
ആഹ് ഇപ്പല്ലാം ഉണ്ടാക്കിയ ഉണ്ടാവല്ലോ മയയത്ത്ലാ
ആഹ് അത് അങ്ങനെ നടാൻ വെച്ചത് അതെല്ലാം പോയി പിന്നെ ഇപ്പോ ഇറങ്ങിയില്ല ഉം
അത് ശെരിയ ഇനിയിപ്പൊ കുറേ ദിവസം മായന്നെ ആയിരിക്കും
ആഹ് പക്ഷെ വെയിലാകുമ്പോ എന്തൊരു ചൂടാ
ആഹ് ആഹ് അതന്നെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചൂടങ്ങ് പോയിക്കൊന്നില്ല
അത് ഈ പൊക്കാടി ചൂടും നല്ല ആവിയ മഴയില്ലെങ്കിലേ ഇപ്പൊ ഈ മഴ നമ്മളോക്കെ പണ്ടൊക്കെ അതെ മഴയുള്ള സമയത്തൊക്കെ ആഹ് മഴ അങ്ങോട്ട തോർന്നാലുമ്മക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യും
ആഹ് ഇതഅതൊന്നുല്ല പ്പോ
പകല അന്നേരം നമുക്ക് ആവി എടുക്കത്തേ ഇല്ല മഴയുടെ സമയം
ഇല്ല ഇപ്പൊ അത് പോകുന്നില്ലാലോ
ഉച്ച കഴിഞ്ഞ് മഴ തോർന്നെങ്കിൽ അന്നേരം ആവിയ
ആഹ് അതെന്നെ ആഹ്തന്നെ വടിം അങ്ങന് തന്നെ
ആഹ് നമ്മളുടെഈ കാലാവസ്ഥാ മാറ്റം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നന്ന് പറയും
അതന്നെ
ആഹ് അതുകൊണ്ട അതുകൊണ്ട്ന്നെ പ്ലാസ്റ്റിക്കുകളൊന്നും കത്തിക്കരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പക്ഷെ എന്നാലും ജനങ്ങൾ അതെ കത്തിക്കും ജനങ്ങൾ അത് കത്തി കത്തിക്കും കത്തിക്കരുതേന്ന് പറയുന്ന അത് മാത്രം ഒളിച്ചും പാത്തും അത് ചെയ്യും അവര് എന്നാ ഈ അമ്പത് രൂപ വെച്ച് ഹരിതവർമ്മ സേനക്ക് കൊടുക്കുന്നുണ്ടേ പൈസ കൊടുക്കുന്ന അവരെ എടുക്കാൻ വരുന്നു ഇതെല്ലാം കൂടെ വാരി ഒന്നിച്ച് വെച്ച് ഇതവർക്ക് കൊടുക്കാ എന്നുള്ളൊരു ധാരണ ആർക്ക ആർക്കും ഉണ്ടാവുന്നില്ല
അതന്നെ അത് കത്തിക്കേണ്ട ആവശ്യല്ല ഞാളല്ലാം അങ്ങനെ വെക്കുവ
കത്തിക്കും നമ്മൾ എന്താ ഇപ്പൊ തന്നെ ബൈപാസ് സർജറി കഴിഞ്ഞ് എന്റെ ഹസ്ബന്റ് കെടക്കുന്ന് അയലത്തൊക്കെ ഇങ്ങനെയൊക്കെ ഇതിട്ട് കത്തിക്കുമ്പോ എന്തൊരു ബുദ്ധിമുട്ടാന്നറിയോ അയിന്റെ പൊക പോലും ശ്വസിക്കാൻ പറ്റത്തില്ല
ആഹ് എടങ്ങേറാന്നേ
പറയുമ്പ പിന്നെ കെറുവല്ലിയോ അതുകൊണ്ട് പിന്നെ ഒന്നും പറയത്തില്ല അനങ്ങാതങ്ങിരിക്കും മോള് പറയുമ്പോ ഫോൺ വിളിച്ചു പറയട്ടെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാന്ന്
ഉം ഞമ്മൾക് അരിയെ തന്നെ ആവുമ്പോ അങ്ങനെ തോന്നൂലാലൊ
ആഹ് അല്ല ഈ വയ്യാതെ കെടക്കുന്ന രോഗികൾ ഉള്ളടത്ത് ഈ ചുറ്റുപാട് വിട്ടിങ്ങനെ ഇടക്ക് പറയുമ്പം അന്നേരം അവരങ്ങണക്കും പറഞ്ഞ മനസ്സിലായോ അന്നേരം അണിച്ചി പിന്നെപ്പ ആരും കാണാതെ പോയി കത്തിച്ച് കൊടുക്കും
സഞ്ചി അങ്ങനടെ വെച്ചാപ്പോരെ ഓല് എടു
പക്ഷെ അപ്പറത്തെ കൊച്ചൊക്കെ ഈ അടുപ്പില് തീ കത്തിക്കാനേ പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ ഇട്ട് കത്തിക്കുവാരുന്നു കത്തിക്കുന്നതിന് പകരം ഞാൻ പറഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ചെയ്യി ഇതിന്റെ ശ്വാസം പോകുന്നത് ആഹ് അ ഇല്ലാത്ത അസുഖങ്ങൾ നിങ്ങക്ക് വരത്തില്ലേ നിങ്ങളുടെ റൂമിൽ തന്നെ തങ്ങി നിക്കല്ലേ ഇപ്പൊക വരുന്നത് എന്തിനാ ചെയ്യുന്ന എന്നൊക്കെ വഴക്ക് പറഞ്ഞ് ഇപ്പ അങ്ങനെ കത്തീരില്ലെ ന്ന് തോന്നുന്ന് പക്ഷെ ആ പുക നമ്മുടെ പെരക്കകത്താകുമ്പഴ് ആ വെഷപ്പുക നമുക്ക് അത് തന്നെ ഇല്ലീ വീണ്ടും വീണ്ടും തീ കത്തിക്കുമ്പ അപ്പ അത് വീണ്ടും വീണ്ടും കത്തു കല്ലേ
ആഹ്
അതൊന്നും ചിന്തിക്കത്തില്ല പിന്നെ അസുഖം വരുമ്പൊ അയ്യോ എനിക്ക് അസുഖം വന്നു എനിക്ക് വ വയ്യാതെ വന്നു അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്തോരം രോഗികളാ ആശുപത്രികളില്
അത് തന്നെ ശ്രദ്ധിക്കായിട്ടാ അധികോം വരുന്നേ ഇപ്പൊ
ആഹ് ഗവൺമെന്റ് ആശുപത്രികളിലോട്ടൊന്നല്ല ഏത് ആശുപത്രീ പോയാലും നമ്മള് ക്യൂ നിക്കേണ്ടി വരുന്നുണ്ട് ഇല്ലിയൊ ത്തിട്ടും നമുക്ക് എളുപ്പം ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചിങ്ങ് വരാവെന്നും പറഞ്ഞ് നമ്മള് പ്രൈവറ്റിൽ പോവും പക്ഷെ അതില് തെരക്കാ പ്രൈവറ്റില്
ആഹ് തന്നെ
പോയാ അതേ ക്യൂവാ എല്ലടോം ക്യൂവും ജനങ്ങളുവാ ആഹ് കാരണംന്ന് വെച്ചാ പണ്ടത്തെ കൂട്ടല്ല രോഗികളുടെ എണ്ണം ഒര പാട് വർ തോന്നുന്നു അല്ലിയോ ആഹ് എനിക്ക് താഴ കെടക്കേണ്ടി വരുന്ന പേഷ്യന്റ് അങ്ങ് - തിങ്ങി കേറുമ്പൊ എന്ത് ചെയ്യാൻ പറ്റോർക്ക് സ്ഥലം വേണ്ടേ ജനങ്ങളുടെ ആ ഒരു കാര്യം കൊണ്ടൊക്കെ ഭയങ്കര ഞാനന്നേരം പറയും നമുക്ക് ഞാൻ പിന്നെ കഷായ ആശുപത്രികള് ഞങ്ങളടുത്ത് കഷായ ആശുപത്രി ഉണ്ട് അവിടെ പോയി മരുന്ന് വാങ്ങിക്കും പനി വന്നാലും
ആയുർവേദിക് ല്ലേ
ആയുർവേദം ആയുർവേദം പക്ഷെ പഠിച്ചി പിടിച്ച് എനിക്കത് പിന്നെ വേദന വന്നാലോ ഒരു പനി വന്നാലോ ഒന്നും പെട്ടെന്ന് ഞാനൊര് ഒരു ഇംഗ്ലീഷ് പാരസെ സെറ്റാമോള് പനി വന്നാ നമ്മള് എടുത്ത് കഴിക്കത്തില്ലിയോ അങ്ങനൊന്നും കഴിക്കത്തില്ല അത്യാവശ്യം എന്തെങ്കിലും ഒരു വയ്യാ യ്കവന്നാ പനിയൊക്കെ വന്നാ എനിക്ക് നല്ല പിടിക്കുവാ മരുന്ന് അരിഷ്ട്ടം തരും അത് കുടിക്കുമ്പൊ രണ്ടോസം ഉം അത് കുടിക്കും അങ്ങനെ ഉം പിന്നെ ബാക്കിയുള്ളോർക്ക് എന്തുവാ ഓരോ കിലോ മരുന്നുകളാ ഒരു മാസത്തിലേക്ക് അന്നേരം പിന്നെ കൊറക്കണ്ടായോ
ഉമ്മാക്ക് ആണെങ്കി ഷുഗറും അത് ഇത് എല്ലാം ഉണ്ട് ഇപ്പ ഹസ്ബന്റിന് മരു പോണം ഉം അങ്ങനൊക്കെ ഒണ്ട്
ഇപ്പ എല്ലാരും ഗുളിയേം കൊണ്ടന്ന കയ്ന്നെ
ഉം സമയായി എ നമുക്ക് ഇനിയും വിളിക്ക നാൾ കട്ട്യ്യട്ടെ
ആയിക്കോട്ടെ ആ
ആ താങ്ക്യൂ താങ്ക്യൂ
ഉ